എവിടെർന്നു ഒരു വിവരം ഇല്ലല്ലോ
ആഹ് കൊറച്ചു തിരക്കായിപ്പോയെടി എലക്ഷന്റെ ഇതൊക്കെ ആയിട്ടെ
ഓഹ് ഓഹ്
ആഹ് നിന്റെ ഫോൺ പാഴിപ്പോയെന്ന് പറഞ്ഞ് അത് ശെരിയായാരുന്ന
ഓഹ് അത് രണ്ടൂമൂന്ന് ദിവസം കംപ്ലൈന്റ് ആയിരുന്ന് ചാർജ് കേറൂലേർന്ന് ട്ടാ അങ്ങനെ കൊറച്ച് ബുദ്ധിമുട്ടിലായിരുന്നു പിന്നെ കടേകൊണ്ട് രണ്ടൂസം അവിടെ ഇട്ടിരുന്നു
ഓഹ് ഞാൻ മെസ്സേജ് ഇട്ടിരുന്നു രണ്ട് ദിവസം സമയം അപ്പൊ ഓൺലൈനില്ല അപ്പൊ ഞാൻ വിചാരിക്കും എന്താ ഇന്നെ കാണാത്തേന്നും വിചാരിച്ച്
ആഹ് ആഹ് ഓഹ് പിന്നെ ഞാൻ വേറൊരു ഫോണില് അങ്ങ് സിമ്മെടുത്തിട്ടോണ്ട് കോളുകളൊന്നും കുഴപ്പല്ലേർന്നു പക്ഷെ വാട്സപ്പിന് ഒന്നും കാണാനോ ഒന്നിനും വയ്യേര്ന്നു
ഓഹ് ഞാൻ വാട്സപ്പിലാണ് മെസ്സേജിട്ടെ അല്ലാതെ കോളൊന്നും വിളിച്ചി ട്ടില്ലെർന്നു ആഹ് അതിപ്പഴാണ് വിളിക്കണെ വാട്സപ്പിൽ കാണ ത്തെ കൊണ്ടാണ് ഞാൻ ഇപ്പ വിളിച്ചത് വെറുതെ വിളിച്ചത് തന്നെ ഓഹ്
പിന്നെന്തേടി നിനക്ക് സുഖം തന്നെ
ഓഹ് സുഖം തന്നെ കൊച്ചെന്തര് ചെയ്യിണ്
കൊച്ചിവിടെ ടി വി കാണന്ന് ഇപ്പൊ വെക്കേഷനൊക്കെ അല്ലെ എപ്പഴും ടിവി ഓണാക്കൽ തന്നെ
ഓഹ് ഇവിടത്തെ പിള്ളേരും അങ്ങനെന്നെ പറഞ്ഞാ കേൾക്കൂല മറ്റേത് പഠിക്കാൻ പോയാ അവിടെ ഇരുന്ന് മ്പഴേ ഒന്നിനും സൈ ഇതെപ്പഴും ടിവിടെ ഫ്രണ്ടിലും വെയില
ആഹ് അത് തന്നെ ഇവിടെ പിന്നെ വെയില ത്തങ്ങനെ വൈകിട്ടേ ഇറങ്ങുള്ളൂ അതുകൊണ്ട് പിന്നെ ഫുൾ ടൈം ടി വി കാണല്
ഓഹ് ഇതും അങ്ങനെന്നെ ടിവിയും ഫോൺ എവിടെയെങ്കിലും വെച്ചാ കേട്ടാ അപ്പോഴേ ഫോൺ തട്ടിയെടു
ഉം ഉം ഫോണ് പിന്നെ ഞാന് അങ്ങനെ കൊടു ക്കൂല അതുകൊണ്ട് പിന്നെ ഇരുപത്തിനാല് മണിക്കൂറും ടി വി ടെ മു
ഞാൻ എന്റെ ഫിംഗർ ലോക്കാണ് ഇട്ട് വെച്ചേക്കണെട്ടാ
ആഹ്
അങ്ങനെ ഇന്നാള് ഞാൻ കിടന്നുറങ്ങിയപ്പഴേ എന്റെ തള്ളവിരല് വെച്ച് ലോക്ക് എടുത്ത്
അതെന്നെ ഇപ്പഴത്തെ പുള്ളേര് പിന്നെ എല്ലാം കാണിക്കും
ഏഹ് അതുകൊണ്ട് ഞാൻ വല്യ നീളത്തിനുള്ളൊരു പാസ്സ്‌വേർഡ്‌ അടിച്ചങ്ങിട്ടു
ഉം ഉം ഞാനും ചില പ്പ അങ്ങനെ ഉച്ചയ്ക്ക് ഇങ്ങനെ എപ്പഴും ടീവി കാണണോണ്ട് ഇങ്ങനെ വിളിച്ചോണ്ട് കേറി കെടക്കും കെടന്നിട്ട് ഞാനങ്ങ് ഒറങ്ങിപ്പോമ്പോ വീണ്ടും പോയി ടി വി കാണും
ആഹ് ആഹ് ഇനിപ്പോ ഒരു കൊറച്ചൂ സം കൂടല്ലേ ഒള്ളൂ അപ്പഴ് ശെരിയാവും മോളെ ചേർത്തല്ലോ
ഓഹ് ചേർത്ത്
പുസ്തകൊക്കെ വാങ്ങാൻ പോയാ
ഓഹ് പുസ്തകൊക്കെ ഒരാഴ്ചായി കിട്ടീട്ട്
ഓഹ് യൂണിഫോം എങ്ങനത്തെയാണ് പാവാടെ ഉടുപ്പൊ അതെ കോട്ട് കണക്കെ
മറ്റേ ഇല്ല ഫീനോഫർ കണക്കത്തെ
ഓ ഉടുപ്പ് വന്നിട്ട് അല്ല പെറ്റി കോട്ടണക്കെ കൊണ്ട് ഇടണല്ലേ
ആഹ് ആഹ്
ഓഹ്
നിന്റെ മോക്കും അതല്ലേ
ആഹ് ആഹ് ഇവിടയാണെങ്കിൽ ടീഷർട്ടും പാവാടയും അതത്ര ഒരു മാരി ഇരിക്കും ഇടുമ്പം
ഓ ഓ ഇത് പിന്നെ ബുധനാഴ്ച ഒരു ടീഷർട്ടും പാൻറും ബാക്കിയുള്ള ദിവസം ഇതും
ആ ഇവിടെ പാവാടയാണ് കേട്ടാ കള്ളറൊക്കെ കൊള്ളാൻ പാവാട ആക്കണില്ല ഒരു പണ്ടത്തെ ഒരു മോഡല്ണ
ആ
ആ പിന്നെ പിന്നെ ഫോറാണ് നല്ല അതും പാവാ നല്ലതല്ല എങ്ങനൊലും പെട്ടന്ന് ബാത്റൂമിലൊക്കെ പോവല്ലേ അവര് പറയാണ് ഫാാന്റ് വെക്കാത്തത് പെട്ടെന്നൊക്കെ ബാത്റൂം പിന്നെ ഫറ പോലെ അതിയായിരുന്നു അപ്പൊ അവർക്ക് പാവാട ച്ച് വെച്ചെക്ക്ണ് പക്ഷെ ആ കൊച്ചിനാണെങ്കി ഒട്ടും ഇഷ്ടമല്ല ആ യുണിഫോം ഇടണതേ ഇഷ്ടല്ല കളർ ഡ്രസ് ഇടാൻ നമ്മക്ക് കളർ ഡ്രസ് ഇടാന്ന് പറഞ് പോക്മ്പോഴേ ബഹളാണ് ഉണ്ട് ബുധനാഴ്ച്ച ദിവസം ഉണ്ട് മോൻ പഠിക്കണ സ്കൂളിൽ ഒരു ദിവസം സം പോലും കളർ ഡ്രസ്സ് ഇല്ലായിട്ട് ആ മാസത്തി രണ്ടാമത്തെ ബുധനാഴ്ച ഒരു ദിവസം മാത്രമേ ഉള്ളൂ ആ
ഓ ഈ കുട്ടിക്കും എല്ലാ ദിവസവും യൂണിഫോ ആണ് ബുധനാഴ്ചയും വേറരു യൂണിഫോ യൂണഫോംമാണ് ബുധനാഴ്ഒരു പ്രത്യേക യൂണിഫോംമാണെന്നേ ഉള്ളൂ
ആഹ ഇത് ഈ മോൻ പഠിക്കണ വർഷത്തില് മാസത്തിൽ ഒരു പ്രാവശ്യം ഇട അങ്ങനെ വർഷത്തി പത്ത് പ്രാവശം കളർ ഡ്രസ്ട ഒരു വർഷം
ഉം ഈ കുട്ടിക്ക് ഒരു പ്രാവശ്യം പോലും ഇടത്തില്ല
ഉം സ്കൂളിലൊക്കെ പോവാാൻ താല്പര്യം തന്നെ
ഉം സ്കൂളിലൊന്നും പോവാൻ കൊഴപ്പൊന്നുമല്ല ഇഷ്ടമൊക്കെ തന്നെ ഇനി പോയി തുടങ്ങുമ്പോ അറിയാം ഉപ്പടല്ലേ പോണത്
ഓ വർക്കൊന്നും ഇട്ട് തന്നില്ലല്ലോ ചെയ്യാനൊന്നും
ആ വേറെൊന്നും ഇട്ട് വന്നില്ല അത് വെക്കേഷന് വർക്കൊക്കെ ഇടു എനി
ആഹ് ഇല്ല ഈ എൽ കെ ജി ഇല്ലേ
ഓ എൽ കെ ജി
ഇപ്പ ഇടൂല ഒന്നാം ക്ലാസ് തൊട്ടാണ് വർക്ക് ഇടണത്
തന്നെയല്ലേ ഒന്നാം ക്ലാസ് തോട്ട് വെക്കേഷനെ ഇടൂ
ഓ ഇവിടാ മോനാണെങ്കിൽ ഒന്നാം ക്ലാസ് പി ഞൻ അവിടെ ആദ്യമായിട്ട് ചേർത്തപ്പോഴേ ഒന്നോ എന്തേലും പത്തോരെ എഴുതി അയക്കാൻ പറയും പിന്നെ അടുത്ത ആഴ്ച പത്ത് മുതൽ ഇരുപത് വരെ അങ്ങനെ ഓരോ അക്ഷരങ്ങളാണ് ചെറിയ ചെറിയ സിമ്പിൾ വർക്കുകൾ
ഓ ഓ ഓ ഓ ഇവിടെ ഇതുവരെ ഒന്നും പറഞ്ഞില്ല
ആഹ് ഓ പിന്നെ ചോറൊക്കെ കഴിച്ചാ
ഓ ചോറൊക്കെ കഴിച്ച്
ഓ ഓ അവരൊക്കെ ഇവിടെ ഇന്നലെ ഭയങ്കര ഇടിയും മിന്നലും മഴയാരുന്നു കേട്ടോ ഇന്നായപ്പം ഇപ്പോ ഭയങ്കര ര വെയില് ഇന്നലെ മഴ പെയ്ത സ്ഥലമൊന്നും അറിയില്ല
ഓ ഇവിടെ അങ്ങനെ തന്നെ എന്നാ ഇവിടെ ഭയങ്കര മഴ ഇല്ലായിരുന്നു അന്നേര വൈകിട്ട് ഇങ്ങനെ പെയ്തോണ്ട് നിന്ന് ഇന്നിപ്പോ നല്ല വെയിയില് നേരത്തെ മഴക്കോളം വന്ന് പക്ഷേ ഭയങ്കര വെയിയിലിപ്പോം
ഇന്നലെ രണ്ട് മണിയൊട്ട് മഴക്കോളും ഇടി മിന്നലും തുടങ്ങിയാറോ നേരം വെളുക്കണവരെ ഭയങ്കര ഒരു മഴ ഇതൊക്കെ എന്നട്ട ചാറി ചാറി നൽക്കണ മഴയാണ് തോരൂലത്
ആഹ
പക്ഷെ ഇന്ന് രാവിലെ ഇപ്പ് ഉച്ചയായപ്പോ ഇന്നലെ മഴെയ്ത സ്ഥലമന്ന് പറ എന്തൂര ചൂട്
ഓ ഓ അവ ഇവിടെയാങ്ങനെ
ഓ ഇവിടെയാണെങ്കിൽ ഞാൻ ഇവ നെയം കൊണ്ട് ആശുപത്രിയിൽ പോയിരുന്നു
ഹ് ആഹ് എന്ത് പറ്റിയ അവന്
അവനാണെങ്കിൽ ഇപ്പഴും മൂത്ര ഒഴിപ്പ് ഒരു ദിവസം തന്നെ ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം മൂത്ര ഒഴിക്കാൻ പോവും
അതിനനുസരിച്ച് വെള്ളം കുടിക്കുന്നുണ്ടോ
വെള്ളമൊക്കെ കുടിക്കും എന്നാല് ഡോക്ടർ കാണിച്ച പറയാണ്‌ വെള്ളം കുടിച്ചാല അങ്ങനെ വരും ഞാൻ ഒരിക്കൽ ഇതുപോലെ പോയി അവനെ കൊണ്ടുപോയി കാണിച്ചുട്ടാ അപ്പൊ അവര് പറഞ്ഞ് യൂറിന്റെ അളവെടുത്ത് നോക്കുമ്പോഴത്തേക്കും രണ്ടര ലിറ്ററിൽ കൂടുതലാണെങ്കി അത് കുഴപ്പാണെന്ന് പറഞ്ഞ് അതും കൂടെ നോക്കിട്ട് നമ്മക്ക് ഇനി മുമ്പോട്ടുള്ള ചെക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞ് അങ്ങനെ അളവ് നോക്കിയപ്പം രണ്ടര ലിറ്റർ ലിറ്ററിൽ കൂടുതലില്ല പക്ഷെ എപ്പോഴും മൂത്രം ഒഴുപ്പുണ്ട് ആഹ് അപ്പഴ് സ്കാൻ ആഹ് ആഹ് അപ്പഴ് ഇന്ന് ചെന്നപ്പോഴത്തേക്കും സ്കാൻ ചെയ്യാനുള്ള സമയം കഴിഞ്ഞ്ട്ടാ അവിടെ ഫുൾ ബുക്കിങ്ങ് ആയി പിന്നെ നാളെ ഉച്ചയ്ക്ക് ശേഷം ഓ അവിടെ കിം ഓ കിംസാറ്റ് ഹോസ ഹോസ്പിറ്റൽ തന്നെ
ആഹ്‌
ഇപ്പോ ഉള്ളത് ഉം ആഹ് അങ്ങനെ നാളെ മൂന്ന് മണിക്ക് ശേഷം പോണം അപ്പോഴ അറിയാം
ഓ ഓ അത് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കേൾകണ കേട്ടോ അത്
ഓ മുമ്പ് ഒരിക്ക അവ രണ്ടു വയസ്സൽ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്ന കേട്ടാ എപ്പോഴാ അപ്പൊ അവ അവര് പറഞ്ഞു ചെറിയ കൊച്ചലേ കൂടുതും വെള്ളമൊക്കെല്ലേ കുടുങ്ങി രണ്ടു വയസ് വലുതായിട്ട് അവര് കഴികുന്നത് കുറവല്ലേ അങ്ങനെ പറഞ്ഞ് സുന്നത്ത് ചെയ്താ മതിന്ന് പറഞ്ഞ് അങ്ങനെ അന്ന് കൊണ്ട്പോയി സുന്നത് ചെയ്ത് അപ്പോഴ ആഹ് പിന്നെ കുഴപ്പൊക്കെ മാറി ആഹ്
അപ്പൊ കൊറോണ് ചെയ്യണ
ആഹഹ് ഈ ച ചൂടാുമ്പോ മൂത്രം വിയർപ്പിലൂടെയൊക്കെ അങ്ങ് പോവേല്ലേ ചെയണ ഇത് ഇന്ന് തന്നെ ആശുപത്രിയിൽ പോയിട്ട് പറഞ്ഞേന്റെടയിൽ തന്നെ ഒരു പത്ത് പ്രാവശ്യം പെടുത്ത്
അപ്പൊ അത് കൊഴപ്പാണ് കേട്ടാ ഇങ്ങനെ ഉണ്ടെങ്കിൽ
ഓ അങ്ങന നാളെ സ്കാൻ ചെയ്യാനൊക്കെ കൊണ്ടു പോണം
ഓ ചിലപ്പോ വേറെ കൊഴപ്പൊന്നും കാ
ഉം പിന്നെ ചില ചില കുട്ടിയക്കെ അങ്ങനെ കുഴപ്പ പ്പം ഒന്നും കാണൂലന്ന് പറയണ് ഡോക്ടർ പറയണേ ഈ പ്രായത്തിൽ വന്നാല് നമ്മള് സ്‌കാൻ ചെയ്തിട്ട് കുഴപ്പ ഇല്ലങ്കിൽ
ഓ ഓഓ ഓ ഓം പേടിക്കണ്ട എന്നാലും നമ്മളൊ ഒരു സമാധാനത്തിന് കാണിക്കണം തന്നെ നല്ലത്
ഓ അത് തന്നെ നമ്മള് എന്തെങ്കിലും ണ്ടെങ്കിൽ ആരംഭത്തില കാണിച്ചാ കുഴപ്പമില്ല അങ്ങ
ഓ അതാണ് ഉം ഉം അല്ലെങ്കി പിന്നെ അത ച്ചമ്മള് ടെൻഷൻ അടിച്ചിരിക്കും ആഹ്‌ എങ്ങനെ പോയി നീ കാറിൽ തന്നെ കൊണ്ട് പോണ ഇപ്പം ഓ ഓ അതുകൊണ്ട്പ്പ നനക്ക് ഒരു എളുപ്പായി
ഓ അതന്നെ അതയാള ഇപ്പ പെട്ടന്ന് എവിടെേങ്കനും പോണെങ്കിലേ പെട്ടെന്ന് എടുത്തൊണ്ട് പോവാേ ചെയ്യാൻ കാത്ത്ു നിക്കുക വേണ്ട സമയത്ത് കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും
ഓ ഇളയാളിനെയം കൊണ്ടുപോയാ
ഓ അതിവിടെന്നും നിക്കൂല ഒന്നു തോന്ന വെച്ചോ ഉം എവിടെ പോയാലും കൂടെവരും
ഓ ഇതിനെവ്ടെ നിർത്തിയാ ഇവിടെങ്ങനെര്ക്യും
ഓ അതിനെ അവിടെന്നെ ഇഷ്ടമാ പോയി
ഓ അതൊണ്ട് പിന്നെ ഞാൻ ഇവിടെപ്പ കാർ ഓടിക്കാൻ പോകുമ്പോഴൊക്കെ ഇവിടെ ആക്കിട്ട ന്നെ പോണ ക്കരന്നുല്ല കൊഴപ്പഇല്ല ഉം ഇരുപത്തിയാല് മണിക്കൂറും ചീനയും കണ്ടിരിക്ക്യൂന്നേ ഉള്ളൂ
ഓ മറ്റേ മോനല്ലേ
അവരില്ല അവരങ് അവരിനിയിപ്പോ വെക്കേഷൻ ഓഹി പ്പഴ് നിർത്തണംന്നാൺ ഇവരക്കെ പറയാനായിട്ട് പൗത്ത പോവേ ഞ്യാൻ
ഒൻ്റെ സാലറില്ലേ നിർത്തണന്നു
ഒറക്ക ഇല്ലെന്ന്ന്തരൊക്കെ പറയുന്ന്
ഓ അങ്ങൻ
ഓ സാലറി പയങ്കരഒന്നു അയ്ങ്കര സാലറിയൊന്നുല്ല പിന്നെ ന്നാലും ഇ തിരിക്ണേങ്കാലും പോണതല്ലേ നല്ലത്
ഓ എനിക്കാണെങ്കി മാ പതിനാഴ്ചെക്കങ്കിലും ആക്കാശന എത്തൂല്ലേ
അതറിയാൻ വയ്യാത്ത എത്ര അതറിയാ മയ്യേടി എത്ര ഇട്ടൂന്ന്
തൊണ്ടാ
ഇല്ല ഇല്ല അവരെ വീട്ട്ന്നും പയങ്കര ദൂര ഇല്ല നീലമ്മേ അവരെ വീ ട്ടെന്നനിക്ക് തോന്നണ ഒര് നിങ്ങളെ വീട്ട്ന്ന് കല്ലറക്യുവാണ് അത്രയെക്കെ വരു
ഓ അപ്പൊ വലിയ കുഴപ്പൊല്ലാട്ടാ മാസം ഒര് പത്താല്
പ്പാങ്ങോട് പോണത്രയൊക്കെ വരു
അപ്പഴ് അത്ര ഒരിതില്ലെട്ടാ ന്വെച്ചാ അലിയ ദൂരല്ല മാസം പത്താലും തെടക്കത്തിൽ കിട്ടിയാ കൊഴപ്പ് പ്പല്ല പിന്നെ പിന്നെ എക്സ്പീരിയൻസ് വെറുതെ നമ്മള് തീർന്ന ആരെങ്കിലും പൈസ കൊണ്ട്ത്തരോ
ഓ അതാണ്
ഉം
പിന്നെന്തേത്
ഓ പിന്നെ നീ ക്ലാസ്സിന് ന്ന് പോയാ
ഇന്ന് പോയില്ല ഇന്ന് എൻറോടെ പർണാല് ചേച്ചി ഉണ്ടപ്പൊ ആ ചേച്ചിയന്ന് വരണില്ലന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാനും പോകില്ലേ ഇന്നിയമ്മക്ക് ക്ലാ ത്ത് ക ക്ല മുപ്പതാംതീ ഡേറ്റ് എട്ത്തു ഈ മാസം
ഗൂഡ് സൂപ്പർ
അപ്പമ്മക്കിനി ക്ലാസ് കൊറവും ഉ ഡേറ്റ് കൊറയുണ്ട്
ഓ ക്ലാസ്സേ നീ ഓട്ടിക്കാതി ഇരിക്കണ്ട നീ എക്സാ നിനക് ത് മണിക്കൂറിനെയാണ് പൈസ മൊത്തത്തിലല്ലന്റെ പൈസ തന്നല്ല ആപ്പ കൊഴപ്പുല്ല നീ അങ്ങനെ ഓ പിക്കാതിരിക്കലേട്ടാ ടെസ്റ്റ് പാസ്സ വണവരെ ഇടക്കിടയ്ക്ക് പോയി പൈസ അടച്ചാലും ചെയ്യണം
ഓ ഓ അപ്പൊ ഇന്നൊരുസം പോ ഇന്ന് മാത്രമേ പോവാതുള്ളൂ ബാക്കി എല്ലാ സം പോയി
ആഹ് ഞാൻ ഇതേപോലെ ഞാൻവ്ടെ അനിയ ത്തിയുങ്കൂടെ തേപോലെ നമ്മള എച്ചു മാത്രം എടുത്തിട്ട് റോഡിന് പോയില്ല ലാസ്റ്റ് ഓടിഞ് എറിയപ്പോ ഭയങ്കരവരില്ല ആദ്യായിട്ട് ഓടിക്യും പോലെളെളാരി താര്ന്നു ഞ്യ എല്ലാർക്കും അങ്ങനെ വരൂന്ന് അർഞ്ഞൂടാ അങ്ങനെ പിന്നെ നമ്മള് ഓ ടെസ്റ്റിന് ഒരാഴ്മ്പോമ്പ പിന്നെ എല്ലാസും അങ് പോയി ഒരാ്ച ആവുമ്പോ ചേർത്തോണ്ടങ് പോയാലും മതി
മതിയല്ലേ ഓ മുപ്പതാം തീയതി ടെസ്റ്റിന്റെ ടേ എടുത്ത് പിന്നെ അപ്പൊ റെഡി ആയില്ലെങ്കി ഒരു നാല് ദിവസത്തിന് മുമ്പ് ആണെങ്കി ഡേറ്റ് മാറ്റ്. റ്റാനവര് പറഞ്
ഓ പ്പൊ എല്ലാം ഗെണേഷ് മാറിയതോണ്ട് ഇഞി വലുതായിട്ടൊന്ന് കഘിപ്പി ട്ടൂല അങ്ങേര് മാറിയല്ലേ ഞ്യാരാ ആരാണ് പറഞ്ഞെന്ന് അറിഞ്ഞൂട
ഓ ഓ ഇല്ല പക്ഷെ ഇന്നലെ ടെസ് ട്ടുണ്ടായിരുന്നേ അപ്പം കൂടെ ഉള്ള കാണുന്ന പിള്ളരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ പിള്ളേരെടുത്തൊക്കെ തേരില് കൊണ്ട് നിർത്തി എടുക്കാൻ പറഞ്ഞ് എല്ലാർക്കും റോഡ് പോയി.
ഓ തേരിൽ കൊണ്ട് എടുക്കാനേ. ഹ അത് പക്ഷെ നല്ല എളുപ്പമാണ് നമ്മൾ ആദ്യായിട്ട് ഓടിക്കോ നമ്മക്കത് അറിഞ്ഞുകൂടാത്തേണ്. ആണ്കേട്ടാ പക്ഷെ അവര്ടെൻഷന് കൂടെ. ഹാഫ് ക്ളച്ച് വെച്ചിട്ട് ഒരു വൈബ്രേഷൻ ആകുമ്പോ പെട്ടെന്ന്ങ് ആക്സിലേറ്റർ കൊടുത്ത കഴിഞ്ട്ട്. വണ്ടി കേയറുമ്പോ അങ് ക്ളച്ന് വിട്ട് വിട്ട് വന്നാൽ മതി.
ഓ പക്ഷെ ഒരു കാര്യംണ്ട് നമ്മള ആദ്യമായിട്ട് ഇതിപ്പോ താത്തകെ എസ് പി നിനക്കെ സ്പി.
ആ കൊഴപ്പോല്ല വാപ്പാരോടെക്കെ പോകുമ്പോ. കേട്ടാ കല്ലറയക്കെ വെച്ചൊരിക്കുകയാണെങ്കി ഇടിച്ചങ്ങ് നിന്ന് കേട്ടാ. ആഹ് അങ്ങ് തിരുവനന്തപുരം കല്ലറ. അപ്പോഴത്തേക്കും വാപ്പ ഇങ്ങനെണ് ഹാഫ് ക്ലച്ചിയോട് കാലുട് ആക്‌സിലേറ്ററ് കൊട്. ക്ലച്ചിന് കാലിടണം പറഞ്ഞ് ഭയങ്കര ദേഷ്യാ യിരുന്നു കൊച്ചിന്. അങ്ങനെ അവരൊക്ക ആർക്കറിയാന്നുള്ള ഇതുണ്ട് അപ്പൊ അതുകൊണ്ടാണ് എനിക്കും അങ്ങനെ തോന്നണായിരിക്കും പക്ഷെ ആദ്യ ആവുമ്പോ നമ്മുക്ക് പാട് തന്നെ.
ഓ അങ്ങനെ എല്ലാർക്കും പോയന്നൊക്കെ പറയണ എച് കൊറെ പേർക്കൊക്കെ കിട്ടിന്ന്.
ഓ കൊച്ചെ അവിടെ അനിയനുണ്ടല്ലോ അപ്പ നിങ്ങൾ രണ്ടുപേരും കൂടെ തേരിൽ എവിടെലും കൊണ്ട് പോയി.
നമ്മള് പോയായിരുന്നേ ഇവിടെ ഒര് വണ്ടിയില്ലാത്ത ഗ്രൗണ്ട് കണക്കുള്ള. സ്ഥലത്തൊക്കെ പോയായിരുന്നു എന്നിട്ട്. ന്നിട്ട് തിരിച്ച വരുമ്പോ ഈ കൊച്ചിന്റെ സ്കൂൾ എത്തുന്ന സ്ഥലത്ത് ഒരു തേരിയാണ അവിടെ. രണ്ട പ്രാവശ്യവും വണ്ടി നിന്ന് ഞാൻ പോയ രണ്ടു ദിവസവും നിന്ന്. നിന്നതല്ല അവിടെ ഒരു ഹമ്പും കൂടെ ഉണ്ട് അപ്പൊ അതെനെ ചവിട്ടി ഇറക്കാൻ പറഞ്ഞ. ഇപ്പൊ ചവിട്ടി ഇറക്കിയപ്പോ വണ്ടി അങ്ങ് നിന്നു പിന്നെ എന്നെ കൊണ്ട് എടുക്കാൻ പറ്റിയില്ല രണ്ടു ദിവസവും പറ്റിയില്ല.